ഹലോ ആ കേൾക്കാൻ പറ്റണില്ലേ ആഹ് കേൾക്കാൻ പറ്റ്ന്ന് ഇങ്ങണ്ട് ഹലോ ഹലോ ആഹ് കേൾക്കണുണ്ട് കേൾ എന്താ ഇങ്ങളെ വർത്താനം
എന്താ സുഖാണ് അങ്ങനെ പോണു
ഉം ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചോ ആഹ് ഫുഡ് കഴിച്ചു ഇന്ന് വെയ്കി വെള്ളിയാഴ്ച്ച ആയത് കൊണ്ടേ വെള്ളിയാഴ്ച മസ്‌ബൻ്റ് കുറച്ച് വൈകിയാ വരുകാ കയിക്കാന് ഷോപ്പ്ന്ന്
ആഹ്
ആ ചെറിയ മോളുണ്ടോ മോളോ മോനോുണ്ടോ സൗണ്ട്ക്കുണ്ട് ചെറിയ മക്കൾുണ്ടോ ചെറിയ മക്കളുണ്ടോ ചിക്ക
ആ
എത്ര എത്ര ആയിന്ന് ഒരു വയസായിനോ ഓ ഒരു മാസം ആയിട്ടുള്ളൂ
ഉം
ഉം എന്ത് കൂട്ടിയാ മോളോ മോനോ എന്താണ് ഏതാണ് ആള്
മോളാണ് മോള്
മോളാണ് മോള് ആണോ മൂത്ത ആൾക്കാരുണ്ടോ അതോ ഫസ്സ്റ്റത്താണോ
അല്ലല്ല
അല്ലല്ല നാലാമത്തെ ആബാക്കി ഉളൊക്കെ എന്തുവാ
വലുത് രണ്ടും പെൺകുട്ടികള് മൂന്നാമത്ത ആണ് നാലാമത്തെ പെണ്ണ്
മൂന്ന് പെണ്ണും ഒരു ആണും ഓളൊക്കെ വലിയ മക്കള് യിനോ എത്ര ക്ലാസ്സിലാ പഠിക്കണൊക്കെ
ഒരാള് അഞ്ച്
ഒരാള് അഞ്ചില് വലിയ മോള് പത്തിൽ ഓ ഈ കൊല്ലം പത്താണോ ആ ഈ പ്രാവശ്യത്തെ ഉം അപ്പൊ വലിയ മ അപ്പൊ പിന്നെ മോളെ നോക്കാനൊക്കെ ആൾക്കാര്ണ്ടാവൂല്ലേ
ഉം ഓര്
ഉം രൊക്കെ എങ്ങനെ നോക്കാൻ കിട്ടുന്നത് ഓരൊക്കെ സ്കൂൾ പോവല്ല നേരം അത് ശരിയാണ് രാത്രി ഉറങ്ങോ
ആ കുഴപ്പെന്നുല്ല നിങ്ങളെ വീട്ടിലാണോ നിങ്ങള് കി നിങ്ങളെ വീട്ടിലാ പ്രസിച്ചാ കിടക്കുന്നത് സ്വന്തം വീട്ടിലാണോ നിങ്ങളെ വിട്ടിൽ വിട്ടിലാണോ പ്രസവിച്ച് കിടക്കുണേ ചോദിച്ച ആ
ഉം
വീട്ടിൽ തന്നെയാണ് എന്റെ ഏതാണ് കല്യാണം കഴിച്ച കൊടുത്ത ആ സ്വന്തം വീടാണോങ്ങള്
ആ സ്വന്തം വീടാ
ആ സ്വന്തം വീടാ അപ്പൊ കൊഴപ്പല്ലല്ലേ
ഉം
പ്പോ ഇവിടെ നാട്ടിലുണ്ടോ പുതിയാപ്പള നാട്ടിലുണ്ടോ
ഇല്ലല്ല
ഇല്ലടാ
മുപ്പത് ദിവസ ആയില്ലേ കുട്ടിക്ക് പേര്ട്ടോ
പേര് കിട്ടിട്ടില്ല ഇട്ടിട്ടില്ല എന്താണ് ഇടണന്നും ഓൽ ഇവർക്കാർക്കും പറ്റണില്ല
അതാണ് പേര് ഇങ്ങ ട്ട് ട ഒരു അനിയത്തി പ്രസവിച്ച് ഇപ്പം മൂന്ന് മാസ ഇപ്പോ ഓൾ കുട്ടിക്ക് പേരിട്ടിട്ടില്ല
എന്ത്കു
ഞാൻ പറഞ്ഞ് ഓളോട് അത് ആൺ കുട്ടിയാ അപ്പൊ ഞാൻ പറഞ്ഞ് ഓളോട് എല്ലാർക്കും ഒക്കണ പേര് ഇപ്പം ഇടാൻ കഴിയില്ല ഞമ്മക്കിഷ്ടമുള്ളത് ഇടാ അല്ലാതെ എല്ലാരോടും ഇങ്ങനെ പറ്റിയോ പറ്റിയോ വെച്ച ഏത് പേരും നമുക്ക് ഇടാൻ കഴിയുല പേരിടാൻ വൈകന്തോ സർട്ടിക്കറ്റ് കിട്ടാൻ വൈകുട്ടോന്ന് പറഞ്ഞു ഞാനാ രണ്ട് മൂന്ന് പേര് പറ
പേര് ക
പേര് കാണാ രസുണ്ട് പക്ഷെ അർഥല്ലാത്തോണ്ട് പിന്നെക്കെ ഈ ഫസ്റ്റ് അക്ഷരം
വെട്ട്
ഐക്കാരം എപ്പഴും ലാസ്റ്റ് അമ്മക്ക പേര് വരിയ മലയാളത്തിൽ വരുമ്പം സാസ് സ നല്ലേ അവൊള്ളൂ സെ സെഡ് വരില്ലല്ലോ മലയാളത്തില് സെഡ്ന് സാ നല്ലെ നമ്മളെ എുതുഒള്ളു സെഡ് വരൂലല്ലോ അപ്പൊക്ക്‌ അത് പ്രശ്നംണ്ട് അക്ഷരങ്ങ ഇപ്പം എന്താ ഞങ്ങുടെ ഉള്ളിണ്ട് ഷേ എന്താപ്പ ചെയ്യാ എല്ലാ പേരു എല്ലാതെയായി അധികം പേരും ഫുൾ സെഡ്കൊണ്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്
ആഹ്
ആ അപ്പൊഞാ പേരിട്ടില്ല പറഞ്ഞ പ്പ ഓളെ വ്യാപ്പ പോകുംചെയ്തു ക്ക്‌ ഞ്ഞി ഞ്ഞി പോക അട്ത്ത ആഴ് പോകാന്ന് പോക്ആണ് അപ്പൊ ഞാൻ പറഞ്ഞുനക്ക് ഒനിന്നും കയ്യൂല ഇനിപ്പോ അനക്ക് ഒനിന്നും കയ്യൂല കാരണം സർട്ടിഫിക്കറ്റ് വാണ്ടേ ഞ്ഞിപ്പ ആണങ്ങളും ഇവ്ടെ ല്ലാഞ്ഞാൽ ഭയങ്കര ബു പ്പെകാരം ഇനിഞാന് ആ പഞ്ചായത്ത്ക്ക്‌ അങ്ങട്ട് ഇങ്ങട്ട്ക്ക്‌ ഒക്കെ പോണെങ്കിലൊക്കെ ന്നാ ഒരു മാസം സം കഴിഞ്ഞ വാങ്ങാ പറഞ്ക്കുണ് ഏ അതാണ് കാരണം അപ്പ തന്നെയങ്ങ് പേരിട്ടാലെ അപ്പം പേര് കിട്ടാണങ്കി ആ അപ്പം കൊ കൊത്താ മതി ബാക്കിയുള്ള ഓല് ഫില്ല് യ്ത് കൊടുത്ത്ക്ക്ണ് ‌ ഫോമ് ഇതാക്കി കൊടുത്തക്ക്ണ് ‌ പുരിപ്പിച്ചു കൊടുത്തത് പേര് മാത്രം എഴുതിയിട്ടില്ല ആഹ് ആ അപ്പൊ ഞാൻ പറയ പേരൊക്കെ നമ്മള് ആദ്യം കൊറച്ച് കണ്ട് വെക്കണം കാരണം ഇപ്പൊക്കെ എ കണ്ട്ക്ക്‌ല്ലോ അണാണെങ്കിലും പെണ്ണാണങ്കി ഇന്ന ഇടാന്നുള്ള രീതിക്ക്
അങ്ങനെതന്നെ എല്ലാരും പറഞ്ഞെ ഒരു പെണ്ണുങ്ങള്ത്
ആണുങ്ങള്ത് കൊറച്ച് പേര് കണ്ട്ക്കണം അതന്നെപ്പോ എല്ലരും കണ്ട് കുഞ്ഞു പേതു കുട്ടിയാണെങ്കിലും അപ്പ ശെരി ഇനിപ്പൊ ഒര് അഞ്ചാറ് പേര് ഞമ്മക്ക് ഓർമയില് പ്പഞമ്മള് എഴുതിവെക്കാ അല്ലെങ്കി ഞമ്മളെ മനസ്സിലൊക്കെ തന്നെ എന്നിട്ട് ഞമ്മക്ക് അയിന്ന് ഇഷ്ട്ടഒള്ള ചെലോല് വേം പേരിടും പെട്ടന്ന് ഇങ്ങട്ട് കിട്ടും ഞമ്മക്ക്‌ പിന്നെ പറഞ്ഞ പോലെ നേ അർത്ഥഒള്ളെ നോ ക്ക പേരിന്റെ വെറും പേര് മാറിട്ട് കാര്യല്ലല്ലോ
അതന്നെയാണ് ഉസ്താനോട് ഇപ്പൊ രണ്ടു പേര് ചോദിച്ചപ്പ ഉസ്താദ് രണ്ടുനും അർത്ഥല്ലാ റഞ്ഞു ഉം
അതാണ് അപ്പമ്മക്ക് പറ്റൂല ഇങ്ങളോടെ അതാണ് അർഥല്ലെങ്കി നമ്മക്ക്‌ അത് ഇടാനും ഏ പഷേ അമ്മക്ക് അർ അതല്ലങ്കി പിന്നെ ഞമ്മക്കത് ഇട്മ്പോ എന്തോ ഒര് ബുദ്ധിമുട്ടാ ഇനിപ്പോ എന്താ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാവുവൊ എന്തെ എന്തേലൊക്കെ അവ്വൊ നൊക്കെ ഒള്ളല്ലെ നമ്മക്ക് അങ്ങനത്തെക്കെ മൈയിന്റ് ആണല്ലൊ ഞമ്മക്ക് വര്അ അർത്ഥം ഇല്ലാത്ത പേര് ഒന്നും ഇടണ്ട അതന്നെ പിന്നെങ്ങ് നോക്കി നി കണം
ആഹ്
ണ്ടാവൂലല്ലേ പണി ഓപ്പറേഷനല്ലല്ലൊ സാധാ പ്രസവം തന്നെല്ലേ അല്ല നോർമലാ ഉം ആ നോർമലാമ്പോന്നെ എല്ലാതും കഴിക്കലോലെ
ആഹ് കഴിക്കുവൊക്കെ ചെയ്യാം
കഴിക്കലില്ലേ
ഉം
പാകത്തിന്നും തടൊന്നും എനി വഷ്ടല്ല പക്ഷെ നമ്മൾ തടിക്കാ ശ നഞമ്മള് ഇപ്പ ഇങ്ങനെ കടക്കുമ്പോ നമ്മൾ ഫുഡ് തപ്പോ അത്യാവശ്യം നല്ല ഫുഡുകള് ഇതാക്കന്നള്ളൂ നടിക്കാന്നള്ള അല്ലാതെ കൊറെ എണ്ണ നെയ്യ് അങ്ങനത്തെ് നമുക്ക് ഒന്നും കിട്ടാലല്ലോ
ഉ ഇല്ലേ കുട്ടികൾക്ക് നല്ല ഫു് നല്ല ഫുഡ് കഴിച്ചാലല്ലേ പാലും നല്ല
അതാണ് അല്ലാതെ കുറെേ എണ്ണ കിട്ടട്ട ഒന്നും കിട്ട കിട്ടൂല എണ്ണ നെയ്യൊന്ന് പ്പമക്ക് പയ്മന്നൊന്നും കിട്ടൂല. പമ്മ തേങ്ങഞ്പ്പം ധേമ മുരിങ്ങന്റെല അങ്ങൻത്തെ അങ്ങൻത്തെ എലക്കറികളൊക്കെ നല്ലോണം കഴിക്കാണെങ്കിലൊക്കെ പാലുണ്ടാവും ചെയ്യും. നമുക്ക് നല്ലതു ആണല്ലോ. ആണേ ഇപ്പ ഈ എന്താണ് പ്രസവിച്ചട്ക്ണ ഇത്ല്ലേ ഇപ്പ എല്ലാ തു എല്ലാരും അങ്ങട്ട് പോവാണല്ലോ ആ അങ്ങട്ട് പോവാണ് പക്ഷെ എന്താച്ചാല് ഹേ അവ്ടെ ആ അവിടെ എറച്ചില്ല, മീനുല്ല, നെയ്യൊന്നും കൊടുക്കൂല
ആ പച്ചക്കറി
ഇന്റെ കസിന്റെ മോള് അങ്ങനെ പോയിന് ഇന്റെ കസിന്റെ ആ നേരെ ആഹ് ഞങ്ങൾടെ ഓള് പർഞന്ന് ഫുള്ള് പച്ചക്കറികാരം ഫുള്ള് പച്ചക്കറി നല്ലോണം കൊട്ക്കും അലീസകള് ഏ അങ്ങൻത്തെക്കെ കൊടുക്കും വൈ ഏ വൈകുന്നേരം പ ചെറുപയറ് വേവിച്ചത്, മോളപ്പിച്ചത്, അതൊക്കെ കൊടുക്കും അല്ലാതെ പഴം വാ ട്ടിയത് ഏ അങ്ങ അങ്ങനെ കൊട്ക്കൂല ഏ ഇപ്പ എണ്ണ, നെയ്യ്, അത് തീരെ കൊടുക്കൂല ഓല് നെയ്യ ഐറ്റംസ് ഒന്നും കൊട്ക്കെ ഇല്ല ആട്കള്, ആഹ് ഇന്നപ്പ നമ്മള് ഇപ്പപ്പ ഇപ്പ നമ്മള് ആടിന്റെ ഊര, ലിവറ്, ഇതൊക്കെ നല്ലോം വാങ്ങി ഇതാവല്ലോ വാങ്ങി വെക്കൊല്ലോ അതൊന്നുംല്ലോല്ലോ ഈ ജീരക കഞ്ഞി ഏ ഈ ഉലുവ കഞ്ഞി, ചോറ്, ഇങ്ങൻത്തെ ഐറ്റംസ് അങ്ങ ന്ന്ക്കാ ഏ ആക്ക് ചപ്പാത്തി, ഐയ്ക്ക് ഇന്ന് പച്ചക്കറി കറി ആഴ്ച്ചീല് ഒരീസം ചിക്കന് ഇണ്ടാവും പർ
ആഹ് ആഹ് നല്ല കൊ എണ്ണ ഒഴിച്ച് പുളിയും മസാ
അത് ആഹ് അത് ഉഷാറാണ് പർഞ് നല്ല കാച്ചിക്കുളി നാഭേദ് കുളി ചാറാണ് എല്ലാരും പറീണ്ട് ഞമ്മക്കതാണല്ലോ വാണ്ട്യതും
ഉ അത് അതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രം ചെയ്തൊടുക്കണത്ണ്ട്ത്രേ
ആ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടിയ നമുക്ക് നല്ലതാണ് ക എന്താ പറയോ ക എന്താ വച്ചാ ഇപ്പ അത് തന്ന നമ്മക്ക നമ്മ- ശരീരത്തിന് ഇപ്പ നമുക്ക് എന്തും ചെയ്യേണ്ട ഒരു കാ ര് അപ്പ നമക്ക് ഇങ്ങനെ നമ്മ നിങ്ങണ നിക്കുന്ന സമയത്ത് നമക്ക് അത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണല്ലോ ഈ കാച്ചിക്കുളി- സംഗതി നമ്മള് ശരീരത്തിന് നല്ലോണം ഉഴിഞ്ഞു- കുളിക്ക് പൊ അമർത്തി നമ്മെടെ ശരീരത്തിലുള്ള വേദനങ്ങളൊക്കെ മാറുള്ളൂ മറ്റേ നമ്മക്ക് ഇപ്പോൾ കടച്ചിലും ഒക്കെയാണല്ലോ കൈയിനു കടച്ചിലും കാലിനു കടച്ചിലും ഉരൊക്കെക്കെ ഒരു വേദനയാണല്ലോ
ആഹ്
അതിനി നമ്മള് കറക്റ്റ് ആ പറഞ്ഞാ എന്താ ചെയ്യാല് വേതന എന്താച്ചാല് എണ്ണയെ നെയ്യും വേണ്ടി വരും അയിലോക്കെ എന്തോ കൊണ്ടു നോക്കിയ വിചാരോ
ഉ
ഏ നെയ്യൊക്കെ ഇങ്ങോട്ട് നല്ലോട്ട ഇങ്ങോട്ട് കലക്കിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്- കിട്ടുവോ
ഹ് ആ
നമ്മക്ക് ഓട് ഇടുന്ന വീടില്ല അന്ന് ഒന്നുമില്ലല്ലോ നെയ്യ് ഒക്കെ തിന്നാ വേഗം തടി- പക്ഷെ തടി നമ്മോയൊന്ന് ഇളകിയാൽ അതേപോലെ പോകുകയും ചെയ്യും ഞമ്മളിങ്ങനെ ആ നമ്മളിപ്പ ഫുഡ് കഴിച്ചിപ്പ നമ്മളിങ്ങനെ അനങ്ങാതെ ഇരിക്കുമ്പം വലിയ കുഴപ്പണ്ടവില്ല അപ്പൊ ആ തടി പോകൂല ഞമ്മളെ അമ്മ ജോലികളൊക്കെ ഒന്നും ചെയ്യാനാണ്ട് ഒരുങ്ങിയങ്ങാല് ആ തടി പോകും ഞാന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഓരോ രോല്ലേ തടയല്ലേ നമ്മള് സാധാ ചോറ് പച്ചക്കറി ഇങ്ങനത്തൊക്കെ നമ്മള് കഴി- മ്മ നമ്മുക്ക് ഉള്ളതൊരു ആരോഗ്യം ഉണ്ടാവും ചെയ്യും അങ്ങനെ പെട്ടന്ന് പോവൂല്ല
ആ അതന്നെ
കൊയ്യാണ വേണ്ടിയത് ആരോഗ്യല്ലാതെ തടി